ഹലേ കേൾക്ക
ആഹ് കേൾക്കാം കേൾക്കാം
ആഹ് ഓക്കെ ഉം ഫുഡൊക്കെ കഴിച്ചില്ലേ ഫുഡൊക്കെ കഴിച്ച് ആഹ്
കഴിച്ചു ഉം
ഈ യുവ തലമുറയും കൃഷിയും കുറിച്ച് എന്തെങ്കിലൊക്കെ അഭിപ്രായങ്ങൾ എന്താണിപ്പോഴത്തെ തല ഇപ്പഴത്തെ യുവതലമുറ കൃഷിയിലേക്ക് ഇറങ്ങുന്നില്ല കാരണം അവർക്ക് കൂടുതല്. ആഹ് അവർക്ക് ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി അവർക്ക് തോന്നുന്നത് അവരുടെ ഏഹ് ആം ഓഫീസ് വർക്കും അല്ലെ അതുപോലെ കൃഷിയിൽന്ന് അവർക്ക് അധികം ഒരു ഏഹ് ഇത് കിട്ടയിട്ടില്ല അതിന്നുള്ള ഒരു ബെനഫിറ്റോ അല്ലെങ്കില് അങ്ങനെ അപ്പൊ ആഹ് ഒരു രീതിയില് കുറിച്ച് എന്താണ് അഭിപ്രായം പ്രേ
ഉം ഉം ഇന്നത്തെ തലമുറയിലെ കുട്ടികളെ ശെരിക്കും ശരിക്കും പറയാണെങ്കില് മാതാപിതാക്കള് കൃഷിയത്തിലേക്കും പറമ്പിലേക്ക് പോലും ഇറ ഇറക്കാത്ത ഒരവസ്ഥയാണ് വീട്ടില് പഠനത്തോ പഠനം പഠനം പഠനം പഠിക്ക എന്നോര് കാര്യം മാത്രമേ യുവതലമുറയ്ക്ക് ഇന്നത്തെ കുട്ടികളോട് മാതാപിതാക്കൾ മാതാപിതാക്കൾക്ക് പറയാനുള്ളൂ അവര് പാട പാടത്തേക്ക് പറമ്പിലേക്ക് ഇറങ്ങുമ്പോ ആഹ് കുട്ടികളെ ഒന്ന് പറമ്പിലേക്ക് അവര് ഏറക്കാൻ പോലും താല്പര്യം കാണിക്കുന്നില്ല കാരണം ഞങ്ങളനുഭവിച്ച ഈ കഷ്ടപ്പാട് കൃഷി ഇത് പറഞ്ഞാല് കഠിന അധ്വാനം ചെയ്താ മാത്രമേ അതിന് ഫലം ഉണ്ടാവൊള്ളൂ അപ്പം ഇന്നത്തെ കുട്ടികളെ അങ്ങനെ കഠിന കഷ്ടപ്പെട്ട് കഠിനാധ്വാനം ചെയ്ത് വെയിലും മഴയും കൂ കൊണ്ട് പണിയടുപ്പി എടുപ്പിക്കണ്ട എന്ന് ഞങ്ങളോ ഇങ്ങനെ ആയിപ്പോയി ഇനിയുളള തലമുറെല് ഓഫീസ് വർക്ക് വിദേശ രാജ്യം ഇതൊക്കെ സ്വപ്നം കണ്ട്. ഏഹ് ഓഹ് അവരെ ജീവിപ്പിക്കാനാണ് ഇന്നത്തെ മാതാപിതാക്കൾ മാതാപിതാക്കൾ പോലും അനുവർത്തിച്ചത് അങ്ങനെ അവ ആഹ് രീതിയില് പഠിപ്പിച്ച് പഠിപ്പിച്ച് ഇന്നത്തെ കുട്ട്യാള് സ്വന്തം കൃഷിയിടങ്ങൾ പോലും പോലും എവിടെയാന്ന് അറിയാത്തൊരു അവസ്ഥയിലേക്ക് എത്തി അവരവരടെ. പറമ്പുകളെവിടെ സൗകര്യത്തിന് വീടും സ്ഥലോ ഒക്കെ വാങ്ങി അവര് ഒരു സ്ഥലത്ത് താമസിക്കുന്നു അവർടെ. പിന്നെ ആധായുള്ള സ്ഥലങ്ങള് വേറെ സ്ഥലങ്ങളിലായിരിക്കും അതെവിടെയാന്ന് സ്ഥിതി ചെയ്യുന്നന്നും പോലും ആഹ് ആ പറമ്പിലേക്ക് പോലും ഈ മക്കളെ കൊണ്ടോകാറില്ല അവര് ഇവർക്ക് പഠിക്ക പഠിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും അന്തരീക്ഷം. ചുറ്റുപാടുണ്ടാക്കി കൊടുത്തിട്ട് അവര് കഷ്ടപ്പെടാണ് ചെയ്തുന്നത് അതുകൊണ്ട് തന്നെ. കുറേക്കെങ്കിലും ആഹ് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇന്നത്തെ തലമുറക്ക് കൃഷിയോടുള്ള ഒരു താല്പര്യം കുറഞ്ഞു വരുന്നു പക്ഷെ കുറ കുറയും പേരെങ്കിലും ഉണ്ട് കേട്ടോ. അതൊക്കെ അവർക്കാ ജന്മന ഒരു പാരമ്പര്യമായി കിട്ടിയ ആഹ് ഒരു സിദ്ധി പോലെ കൃഷിയോട് താല്പര്യം താല്പര്യള്ള കുട്ടികളുണ്ട് എങ്കിലും ഭൂരിപക്ഷം പേരും കൃഷി. ഉപേക്ഷ കൃഷിയെ പറ്റിയുള്ള ഒര് അവബോധ അവർക്കില്ല. അത് ഇപ്പൊ ഒര് തെങ്ങ് അല്ലെങ്കിലൊരു കമുക് നട്ടു അതിന് വളപ്രയോഗം വെള്ളം വഴി അതിന് ഏത് സമയ ത്തേനു മര്ന്നടിക്കണം വളവ്ടണം ഇതൊന്നും ഇന്നത്തെ കാലത്തെ കു കുട്ടികൾക്ക് ശരിക്കറിയത്തില്ല ഒരു വാഴ തന്നെ എങ്ങനെ അത് കുഴിച്ച് വെക്കണം ശരിക്കും നമ്മടെ നാട്ടില് ച ക്ക ഏതാ കപ്പ ഏതാന്ന് തിരിച്ചറിയാത്ത മക്കള് വരേ നമ്മടെ നാട്ടിലുണ്ട്. അപ്പഴും അത്ര അത്രക്ക് തിരിച്ചറിയാമേലാത്ത രീതിയില് മക്കളെ വളർത്തി അതുകൊണ്ട് പിന്നെ ഈ കൃഷിന്ന് പർഞ്ഞാല് കഠിനധ്വാനം ചെയ്ത് നല്ലത് പോലെ എന്നും പറമ്പിൽ പോയി പണിയെടുത്ത് അധ്വാനിച്ച് മാത്രമേ അതീന്ന് ഫലങ്ങൾ കി ട്ടുള്ളൂ നമ്മളൊരു തെങ്ങോ അല്ലെ കവുങ്ങോ കുഴിച്ച് വെച്ചിട്ട് പിന്നെ തേങ്ങ പറിക്കാൻ മാത്രം ഇങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ കാര്യയില്ല അതിന് സമയാസ ഞ്ഞാല് വളം ഇടണം വേനൽക്കാലങ്ങളിൽ വെള്ളം ഒഴിക്കണം അതിന്റെ പൂവൊക്കെ ഹേ ഉം വരുന്ന സമയത്ത് അതിനെ ഉം പൊഴിഞ്ഞു പോകാതിരിക്കാന് മരുന്നടിക്കണം എല്ലാം ശരിക്കും വെയിലും മഴയും കൊഴ കഷ്ടപ്പാട് ഉം കൊണ്ട് ഒരുപാട് കഷ്ടപ്പാട് അനുഭവിച്ച മാത്രമേ ഇതിന്നൊക്കെ നമുക്ക് തക്ക പ്രതിഫലം കിട്ടുള്ളു. പക്ഷെ ഇന്ന് കമ്പ്യൂട്ടറിന്റെ മുമ്പില് മൊബൈൽ ഫോണ് ഇതിൽ കൂടെ ഒക്കെ വരുമാന മാർഗ്ഗം ഇന്നായി ഈ ഫീൽഡിലൊക്കെന്ന് പർഞ്ഞാല് അവർ ആ ഒരു റൂമിലിരുന്നാ മതി ഉം.
അതെ ഡെയിലി ഡെയിലി വേജസ് ആയിട്ടുള്ള വർക്കുകൾ ഒത്തിരി ഉണ്ടല്ലേ ദിവസേനം കൂലി ഏ കൂലി ഒരു ഓഫീസ് വർക്ക് ആണെങ്കിലൊക്കെ അപ്പ ദിവസേന അതേ അതെ ആ ഒരു കഷ്ടപ്പാട് കൃഷിയിലേക്ക് പോകണ്ട ആവശ്യം ഇല്ലാതെ തന്നെ നല്ലൊരു ജീവിതം അന്തരീക്ഷം അവർക്ക് സൃഷ്ടിക്കാൻ പറ്റുന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇന്ന് പിള്ളേരൊക്കെ ഹേ കൃഷി മാറി അല്ലെങ്കിൽ ഏ ഇതിലേക്ക് എത്തിയത് അല്ലെ? ഓഫീസ് വർക്ക് അതുപോലെ തന്നെ മ റ്റു ജോലികളിലേക്ക് ഉം
അതെ എത്തിയത് അതെ പക്ഷെ ഇന്ന് നമ്മളൊരു പാട് കുട്ടികളെ ലോണും കാര്യോക്കെ എടുത്ത് വല്യ കോഴ്സുകൾ പഠിപ്പിച്ചേന് ശേഷം പൊറത്തെറങ്ങുമ്പോള് അവർക്ക് ആ ത പഠിച്ച അതിന്റെ നിലവാരത്തിനൻസരിച്ച് നമ്മൾ മൊടക്കിയ മൊതലിന്റെ അൻസ് രിച്ചുള്ള ഒരു വരുമാനമുള്ള ഒരു ജോലി അവർക്ക് കിട്ടുന്നില്ല. ഒരു സാധാരണ ഒരു ഐ ടി എന്ത് ഒരു ഡിഗ്രി കോഴ്സ് പഠിച്ച ഒരാൾക്ക് ഏ ഹ് കിട്ടുന്ന ഒരു ജോലിക്ക് ഒരു പതിനയ്യായിരം രൂപ ഏറ്റ കൂടുതൽ അവർക്ക് സാലറി ഇന്ന് കേരളത്തിൽ കിട്ടുന്നില്ല അ പക്ഷെ ഒരു കിലോ റബ്ബറിന് അല്ലെങ്കിൽ ഒരു കിലോ കുരുമുളക് ഒരു കിലോ പിന്നെ കശുവണ്ടി ഇതിന്റെയൊക്കെ വെലേ ഒരു കിലോന്ന് പർഞ്ഞാ അത്രേ വേണ്ടുള്ളൂ ഇതിനൊക്കെ ഒര് കിലോ റബ്ബർന് ഇപ്പേ ഇരുന്നൂറ്റമ്പത് രൂപ ഒരു കിലോ റബ്ബർ എന്ന് പർഞ്ഞാൽ ഒരു രണ്ട് റബ്ബർ ഷീ റ്റ മതി അത് ചെത്തി എടുക്കാന് എടുത്ത് ഷീ അത് രാവിലെ അഞ്ച് മണിക്ക് എഴുന്നേറ്റ് റബ്ബർ ചെത്തി പാലെടുത്ത് ഒറെ ഒഴിച്ച് ഷീറ്റ് അടിച്ച് അത് ഒണക്കി കൊണ്ടോയി കടയിൽ കൊടുത്താ മാ ത്രമേ നമക്ക് ആ ഇരുന്നൂറ്റമ്പത് രൂപ കിട്ടുള്ളൂ. ഇ ത്രേം പണിയെടുക്കാൻ മനസ്സുള്ള ഒരു കുട്ടികൾ ഇന്നുണ്ടാകണം. ആ അങ്ങൻത്തെ ഒരു പുതിയ തലമുറ ഇനി അതെ അത്രയും എടുത്ത അവർക്ക് ഇരുന്നൂറ്റമ്പത് രൂപ കിട്ടും. പക്ഷെ അങ്ങനെ ഒരു പത്ത് കിലോ കിട്ടിയാൽ ഒരു ദിവസത്തെ വരുമാനം നിങ്ങളൊന്ന് കൂ ട്ടിയോക്ക് പക്ഷെ ഒരു ദിവസം അല്ലെങ്കിൽ ആ കുട്ടി ഉം
ഉം
ഇന്ന് നമ്മൾ പഠിപ്പിച്ച് നല്ല നിലയിൽ പഠിപ്പിച്ചിട്ട് കിട്ടുന്ന ഒരു പതിനയ്യായിരം മാസം കിട്ടണങ്കി ആ കുട്ടിക്ക് ഒരൂസം അഞ്ഞൂറ് രൂപയാണ് കിട്ടുന്നത് പക്ഷെ ഒരു പത്ത് കിലോ റബ്ബറ് വിറ്റാല് നമുക്ക് പൈസ എത്രയി നമ്മള് കൂട്ടി നോക്കൂ അപ്പം അതും ഇതും തമ്മില് നല്ല വ്യത്യാസവൊണ്ട് അതിനുള്ള കഷ്ടപ്പാടും കഠിനാ വാനം ഉണ്ട് രാത്രി ഉറക്കള ഉറക്കളക്കണം പിന്നെ നല്ല നീറ്റായിട്ട് വൃത്തിക്ക് നല്ല വൈറ്റ് കൊളർ ജോലിന്നൊന്നും പറഞ്ഞ് നടക്കാൻ പറ്റൂല മൊ മുഷിഞ്ഞ ഡ്രസ്സും എപ്പഴും ഏ പറമ്പിലും മണ്ണും ചെളിയും എല്ലാം പറ്റി നടക്കണ്ട ഒരു അവസ് ഥ അത് ഇന്നത്തെ തലമുറ ആഗ്രഹി ക്കുന്നില്ല അവർക്ക് നല്ല അടിപൊളി ഈ ഡ്രസും ഇട്ട് നല്ല മൊബൈൽ ഫോണും എടുത്ത് അടിപൊളി വണ്ടിയിലൊക്കെ യാത്ര ചെയ്യാനാണ് ഇഷ്ടം സാധാരണ ഒരു കൃഷിക്കാരന് ഇതൊന്നും സാധിക്കൂല അങ്ങനത്തെയൊക്കെ ഒരു സാഹചര്യത്തില് ഹാം അതും അതെ കാലാവസ്ഥയെന്ന് ശരിക്ക് ആഹ് ഇന്നത്തെ കാലാവസ്ഥയും നമുക്ക് അനുകൂ അനുകൂലമല്ല അപ്പം
കൃഷിക്കല്ലേ ഉം
കൃഷിക്കനുകൂലമല്ല കാരണം വേനൽക്കാല ത്ത് നമ്മുടെ കൃഷിക്ക് ധാരാളം ജലസേചനം ആവശ്യവാണ് അതിന് തക്ക വെള് വെള്ളമില്ല ഒരു മാർച്ച് ആവുമ്പോൾ തന്നെ ഇവിടെ വേനലായി വെള്ളം പ വറ്റിത്തൊടങ്ങും കൃഷിക്ക് ആാവശ്യമായ ജലസേചന സൗകര്യം വെള്ളം നമുക്ക് ലഭ്യമല്ല വേനൽ മഴയൊക്കെ ചെലയിടങ്ങളിൽ മാത്രേ ഉള്ളൂ എല്ലാ സ്ഥലങ്ങളിലും വേ നൽ മഴ ലഭിക്കുന്നില്ല അപ്പോ പിന്നെ മഴ കിട്ടുകയാണെങ്കില് അവടെ മഴയായി് ഭയങ്കര മഴ വെള്ളപ്പൊക്കം പ്രകൃതി ദുരന്തം പ്രളയം അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് അതങ്ങനെ വരുന്നു അതിന് ശേഷം നമുക്ക് മഴ ഇല്ല ഇടക്ക് ഇടക്ക് ഒരു മഴയൊക്കെ കിട്ടുവാണെങ്കില് കൃഷിക്ക് വളരെ നല്ലതാണ് കൃഷിക്ക് പിന്നെ നമ്മള് ഈ പ്പം സാധാരണ ഓപ്പൺ കിണറുകൾ തന്നെ കൊറഞ്ഞു അതിലൊക്കെ വെള്ളം പെട്ടെന്ന് വറ്റുവാണ് പിന്നെ അതേപോലെ തന്നെ നമ്മള് ഈ കുഴൽ കിണറുകള് ബോർവല്ലുകള് അടിച്ചടിച്ച് ആ സാധാരണ കിണറ്റിലെ വെള്ളവും അതിലേക്ക് വലിച്ച് അതും വറ്റിത്തൊടങ്ങുന്നു അങ്ങനെ കൃഷി എനിക്ക് ശരിക്കും നമ്മുടെ കാലാവസ്ഥ പണ്ടത്തെ പോലെ അല്ലായിരുന്നു പണ്ട് മഴക്കാല ത്ത് കുറേ നാളിങ്ങനെ ക്രമായിട്ട് മഴ കിട്ടിക്കൊണ്ടിരുന്നു ഇപ്പ ആ കാലാവസ്ഥയുടെ ഇതു തന്നെ മാറി ഇപ്പൊ ജൂൺ മാസത്തിലൊക്കെ പണ്ട് സ്കൂളുകളിലൊക്കെ പോകുന്ന സമയത്ത് ജൂൺ മാസത്തില് ഇപ്പ നല്ല മഴയായിരുന്നു നമ്മള് നനഞ് കുളിച്ചിട്ടാണ് ശരിക്കും നടന്നു പോകുന്ന കുട്ടികളായ നമ്മള് വീ സ്കൂളിൽ എത്തുന്നത് തിരിച്ച് വീട്ടിലെത്തുന്നത് ഇപ്പം ജൂൺ മാസത്തിലൊന്നും മഴ വളരെ കുറച്ച് മാത്രമേ ഇന്ന് ഈ വർഷവൊക്കെ മഴ പെയ്തിട്ടൊള്ളൂ അതിനി മുന്നോട്ട് എങ്ങനെയാന്നൊന്നും അറിയത്തില്ല കാലാവസ്ഥ അടിമുടി മാറി അപ്പൊ കൃഷിക്കും അനുയോജ്യമായ ഒരു സാഹചര്യം കാലാവസ്ഥയിൽ നമുക്ക് കിട്ടുന്നില്ല പിന്നെ ഒരു കൃഷിയോട് താല്പര്യവുള്ള ഒരു കുട്ടിക്കാണെങ്കിൽ അവർക്ക് അതിനുള്ള സ്ഥലങ്ങൾ കൃഷി ചെയ്യാനുള്ള സാഹചര്യം സ്ഥല സൗകര്യങ്ങളൊന്നും കുറവായിരിക്കും ഇഷ്ടംപോലെ ഏ ചെറുകണക്കിന് സ്ഥലൊള്ള വീട്ടിലെ കുട്ടിക്ക് കൃഷിയോട് ഒരു താല്പര്യവും കാണില്ല. അങ്ങനെയൊക്കെയാണ് നമുക്ക് പാട്ടത്തിനൊക്കെ എടുത്ത് കൃഷി ചെയ്യാനും അത് പിന്നെ സ്വയം തൊഴിലായിട്ട് കൃ ഷി ചെയ്യാം. ഇന്ന് നേഴ്സറികള്, വളങ്ങള്, കാലി വളർത്തല് പിന്നെ ആട് വളർത്ത്, കോഴി വളർത്ത് ഇതെല്ലാം വൻ വിജയമുള്ള കാര്യമാണ്. പക്ഷെ അതിന് അതിന് താല്പര്യമുള്ള കുട്ടികൾക്ക് അതിനുള്ളെ ഒരു സാഹചര്യം ഇന്ന് നെലവിലില്ലാന്ന
ഇപ്പോ നമ്മുടെ വിദ്യാഭ്യാസ രീതിയിലാണെങ്കിലും നമ്മള് ടെൻത്ത് കഴിഞ് ഓരോ കോഴ്സ് സെലക് ട് ചെയ്യുമ്പം സയൻസിനോടൊപ്പം തന്നെ കൊമേഴസ്, ഹ്യൂമാനിറ്റീസൊക്കെ ള്ള പോലെതന്നെ ഇത് അഗ്രികൾച്ചർ സയൻസ് എന്നുള്ള ഒരു കോഴ്സ് അല്ലെങ്കി ഹോം സയൻസ് അതുപോലൊക്കെയുള്ള കാർ ഷിക രംഗത്തിലേക്ക് എറങ്ങാൻ വേണ്ടിട്ടങ്ങനെ പ്രമോട്ട് ചെയ്യുന്ന ഒത്തിരി കോഴ്സുകള് അത് ഫിസിക്സ്, കെമിസ്ട്രി, മാക്സ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്ന് ഉൾപ്പെടെ ആ ഒരു സബ്ജക്ടിനോടൊപ്പം തന്നെ ഈ ഒരു കാർഷിക രംഗത്തിന്റെ ഒരു അഗ്രികൾച്ചർ കോഴ്സും കൂടി ഒണ്ട്. അപ്പ അതും അത് ഒത്തിരി പഠിക്കുന്ന പിള്ളേരുണ്ട്. എന്നാ പോലും അവര് പഠിച്ചിറങ്ങിട്ട് ആ ഒരു രീതിയിലേക്കല്ല വേണ്ടവര് വേറൊരു കോഴ്സ് എടുത്തു തന്നെയാണ് പോകുന്നത്
ഉം ഉം ഉം കാരണം അത്രയ്ക്ക് കഠിനാധ്വാനം ചെയ്യാൻ ആ കുട്ടികൾക്ക്ത കോഴ്സില് പഠിപ്പിക്കുന്നത് കോളേജില് പഠിപ്പ പ്പിക്കുന്ന സമയത്ത് അത് ആഹ് അത്ര കഠിനമായിട്ടുള്ളതൊന്നല്ല ചെറിയ ചെറിയ കൃഷി രീതികള് വല്ല്യ മാവും പ്ലാവും പിന്നെ ഇത് അതൊക്കെ ചെറിയ ബഡ്ഢിങ്, ഗ്രാഫ്റ്റിങ്, ബ്രൂണിങ് ഇതൊക്കെയാണ് നമ്മളൊക്കെ ശരിക്കും പഠിപ്പിക്കുന്നത്. അല്ലാതിങ്ങനെ റബ്ബറ് ചെത്താനൊ ആഹ് കശ്മാവ് നടാനോ കശുവണ്ടി പറ്ക്കാനോ ഇങ്ങനത്തൊന്നും വല്ല്യ വല്ല്യ പ പണികള് അല്ല കുട്ടികള് അതുകൊണ്ട് കുട്ടികള് ആദ്യാകോഴ്സ് പഠിക്കുന്നു. ഇതിന്റെ അവർക്ക് പിന്നീടതൊരു തൊഴിൽ മേഖലയായിട്ട് കണ്ടുപിടി കണ്ടെത്താനായിട്ട് അവ ക്കെ കൊറച്ച് ബുദ്ധിമുട്ട. എല്ലാ പ് കുട്ടികൾക്കും അതിനോട് താല്പര്യല്ല. വളരെ കുറച്ച് കുട്ടികള് അതില് വിജയിച്ചു പോന്ന എത്രയോ കുട്ടികളുണ്ട് കൃഷി മേഖലയില് അത് പഠി- ച്ചിട്ട് അതിനോടുള്ള ആ താല്പര്യോം അതിൽ നല്ല വരുമാനോം ആഹ് അത് ചെയ്യാനുള്ളെ ഒരു മനസും ഒക്കെയൊള്ള കുട്ടികളിഷ്ടം പോലെയൊണ്ട്. ആ കുട്ടികളില്എന്നാലും വളരെ കൊറ ചെറിയ ശതമാനം കുട്ടികള് മാത്രം അതില് വിജയിച്ചു പോന്ന കുട്ടികളും ഒണ്ട്. ഇത് പഠിച്ചിട്ട് ഇഷ്ടംപോലെ കുട്ടികളങ്ങനത്തെ അഗ്രികൾച്ചർ കോഴ്സ്‌ പഠിക്കുന്നുണ്ട്. പക്ഷെ ആ ഫീൽഡിൽ പോകുന്നില്ല കൊറെ കുട്ടികളും
ഒരു പച്ചക്കറികളൊക്കെ വീട്ടിനുള്ളിൽ പച്ചക്കറികളൊക്കെ നട്ട് വളർത്തേണ്ടത് വീട്ടുകാര് ശീലിപ്പിക്കണം. അല്ലെങ്കി തന്നെ ഇനിയുള്ളൊരു തലമുറ വളർന്നു വരുമ്പോ അവര് പച്ചക്കറി പോലും വീട്ടിനാവശ്യായിട്ടുള്ളൊരു അടുക്കളത്തോട്ടത്തിലേക്ക് വേണ്ടുന്ന പച്ചക്കറി വരെ പൊറത്ത്ന്ന് വാങ്ങേണ്ടരവസ്ഥ ആ ഒരീതിയിലുള്ള ചെറിയ കൃഷിയെങ്കിലും നമ്മള് വളത്തേണ്ടതായിട്ടുണ്ടല്ലേ
ഉം ഉം ശരിതന്നെ. അതെ അതെ ഇന്നത്തെ മാതാപിതാക്കള് അതൊക്കെ ചെയ്യും കുട്ടികള് അത് കാണുന്ന് പോലുല്ല. ഒര് പിന്നെ എന്തെങ്കിലൊരു ചെറിയ പച്ച പച്ചക്കറികള് ഇതെവ്ടുന്ന് വാങ്ങീന്ന് ലാസ്‌റ്റ് നമ്മള് കൊണ്ടോയി നമ്മടെ സ്വന്തം തൊടിയിൽ തന്നെ ഉള്ളയൊരു ഒരു സാധനമായിരിക്കാം നമ്മളത് പറിച്ചുകൊണ്ട് വന്ന് വീടിനകത്ത് വെക്കുമ്പോ ഇത് എവിടന്ന് വാങ്ങിന്ന് ചോദിക്കുന്ന കുട്ടികളാണ്. സ്വന്തം പറമ്പിലത് ഇത്രേം നാളുണ്ടായിട്ടത് ഒന്ന് കണ്ട ഒന്ന് കാണാൻ കഴിയാത്ത കുട്ടികളാണ് ഇന്ന് ശരിക്കും നമ്മുടെ ചുറ്റൂള്ള പ്പഴത്തെ എത്രയോ ചെറ് പ്പക്കാരായ കാര്യാണ് കൊച്ചു കുട്ടികളുടെ കണ്ണ് പിന്നേം കൊറച്ചുംകുടി അതിലേക്കൊക്കെ തെളീം കൊറച്ചുംകൂട പ്രായആയ കുട്ടികള് ഇതെപ്പഴും ഈ വീടിന് ചുറ്റും നടക്കുന്നതായിരിക്കും പക്ഷെ ഇങ്ങനത്തെ ഒരുഒരു മ് അ ഓക്കെ ഓ